റേഞ്ച് ഇഷുണ്ടോ കട്ട് ആയിനി അതെ ഞാൻ റേഞ്ചിൽ എന്തോ ഇഷ്യൂണ്ട് തോന്ന്ണ്ട്ല്ലേ
എനിക്ക് ഇവിടെ റേഞ്ച് കുറവൊന്നുല്ല കേട്ടോ ഞൻ ഫ്ളാറ്റിലാ അപ്പൊ ഇവിടെ നല്ല റേഞ്ചാ
ഏഹ് ഇവിടെ മയായിട്ട് എന്താന്നാവോ
ആ അതാവും മ മഴായ കാരണാവും
എന്താ ഇന്നത്തെ ഫുഡ് ഫുഡ് ഉണ്ടാക്കിയത്
ചോറന്നെ മറ്റേ എന്താണ് മുള്ളൻ കറി പൊരിച്ചത് അതൊക്കെ തന്നെ വേറൊന്നുല്ല
ഉം
എത്ര മക്ക മക്കളുണ്ട് പഠിക്ക്ണോര്
രണ്ട് ചെറിയ മോൻ യൂ കെ ജി ചെറുതിന് ആറു മാസ ആയ
അത് ശരി ഉം ഉം ആ കുട്ടോൾ ഒരു കുട്ടി സ്കൂളിൽ പോണവരുള്ളോ അല്ലേ
ആ ഒരു മോൻ ചെറുതാണ് നിമ്മളൊക്കെ എത്ര മക്കളാ
എനിക്ക് മൂന്നാളുണ്ട് മൂന്ന് മക്കളുണ്ട് ഉം ഉം മൂത്ത ആള് ഇരുപത്തിനാല് വയസ് രണ്ടാമത്തോന് ഇരുപത് വയസ്സ് മൂന്നാമത്തോന് പ പതിനഞ്ച് വയസ്സ്.
മൂന്നും ആൺകുട്ട്യാളാണ് ല്ലേ
ഉം ഉം ഉം പിന്നെ വേറെ യാത്രകളൊക്കെ പോവാറുണ്ടാ
ആഹ് യാത്രൊക്കെ പോവണ്ട് പോവാറുണ്ട് യാത്ര ഇഷ്ടപ്പ ചെറിയ കുട്ടി ആയിട്ട് പ്പോ കുറച്ചായിട്ട് എടുക്കും പോയിട്ടില്ല പ്രഗ്നന്റ് യിട്ടും അങ്ങനെ ബസലൊക്കെ ആയി
ആഹ് ആഹ് ഡ്രൈവിങൊക്കെ ഡ്രൈവിങൊക്കറിയോ
ഇല്ലാ ഡ്രൈവിംഗ് ഒന്നും അറിയില്ല എനിക്ക് അവളെ ഡ്രൈവിംഗ് പഠിക്കണന്ന് ആഗ്രഹണ്ട്
ആഹ് ആഹ് ഇല്യല്ല ഉം എനിക്ക് പഠിക്കണന്ന് ആഗ്രഹുല്യ
ല്യലേ
ഏഅ് ൻക്ക് ആഗ്രഹല്യ
പേടിറ്റ്യാര്ക്കോ
ഏ ഒരു പഠിക്കാനുആഗ്രഹഇല്യാൺട്ടേ ഇല്ല്യാന്നാണ് കാര്ണം ഞാന് ഉം സമ സമയത്ത് ഞാന് വാർപ്പിന്റെ മേലന്ന് വീണാളാണ് ഹും വാർപ്പിൻ്റെമേലന്ന് താഴ്ത്ത്ക്ക് വീണതാ
ഒമ്പത്
എന്തൊരു ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു തന്നെ ഉള്ളോ
ഇതപ്പം കൊഴപ്പൊന്നുല്യല്ലോ നിട്ട്
ഉം കൊഴപ്പച്ചാല് നമ്മക്ക് കൊറച്ചേ രൊക്കെ നടന്നാലോ കൊറേ പണിട്ത്താലും അപ്പോ അങ്ങനൊക്കെ തണ്ടൽക്ക് നീരർങ്ങും തണ്ടൽക്ക് പ്ലാസ്റ്ററ്ട്ട്ട്ട് കട്ക്കേര്ന്നു
ഉം ന്നിട്ട് സുഖായില്ലേ
ആഹ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഞാ അ അഞ്ചെട്ട് വർഷൊക്കൊയി അഞ്ചട്ട് പത്ത് വർഷൊക്കായിണ്ടാവും ഉം
അയ് പോയതാ പട്ത്തിൻ്റെ മോൾന്ന്
തട്ടിന്റെ മേലന്ന് മാർപ്പിന്റെ മേലന്ന് തായ്ത്ത്ക്ക് ഈ അടുക്കളയില് അകത്താണല്ല കോണി അകത്താണ്ടാവ ഡൈനിളില് ടൈനിഹാളിക്ക് വീണ്ക്ക കാൽ തഴ്ക്കിറ്റ് വീണ്ക്ക
ബ് പിടിക്ക്ണ സാനല്യേ
ആക്കട്ടില്ല ഏതാലും ലക്ഷപ്പെക്കല്ല
ഉം അതന്നെ അപ്പയ്ന്റെ ശേഷിക്കവ്ട് നിന്നട് തോമ്പഴും ഒക്കെ പേട്യാണ് വണ്ടി കാണുമ്പൾത്തിന് പേടിയാ
ലാ വൊര്ഷോക്ക് വന്നത് കൊണ്ട്ല്ലേ
ആഹ് അതന്നെ
ഉം റോഡൊക്കെ മുർഞ്ഞടക്കാനും ഭയങ്കര പേട്യാ
നാലും പൗങ്ങളാണല്ലേ നമ്മള ഓരോ
ആഹ് അതന്നെ ഉം ഉം ഉം പിന്നെ എന്താണ് ചോറ് ചോറിക്കെന്താ കറി
ഇന്ന്പ്പോ മീൻകറിണ്ടാക്കാവാണ്ടിട്ട് നിന്നില അന്ന്പ്പ പണ്യേര്ന്നു ആനീന് വല്ല വിടെ സുഖല്ലയ്ട്ട് വന്ന അപ്പ തെക്ക് വന്നതാണ് അപ്പൊ അയിന്റെതായ ടെൻഷനാ എല്ലാരും അപ്പള്ളതേര്ക്കുലേ രാ ആഹ് എന്താപ്പ റ്യാ ള അഹ് രാവിൽത്തെ ഫുഡ് കറിയൊക്കെ രാവിൽതന്നെണ്ട് ഉപ്പേരിണ്ടാക്കിയാ ഞാ ഞാപിന്നെ കുട്ടിൻക്ക് ജലദോഷക്കൊയ്റ്റ് അയ്ന്റെതും കൊർച്ച് കൊറേ പണി ത്തര്ക്കിലെ ക്ക്യേര്ന്നു അങ്ങനെ ആയിട്ട്
ഉമ് ഹസ്ബന്റ് ഇവിടെ നാട്ടിലാ
ഇന്റെ ഹസ്ബന്റ് ന്റെ നാട്ടിലില്ല
മ് മ് ഗൾഫ് പുറത്താണോ ഗൾഫിലാണോ ഉമ് ഗൾഫിലാണ് മസ്ക്കറ്റിലാണ്
മം മ്
വരാനായോ കുട്ടിനെ കണ്ടോ
അയ് ശരി മ് മ് രണ്ടാമത്തത് മോള് അല്ലേ?
ആഹ് ഫസ്റ്റത്തത് മോന് ഓഹ്
ഉമ് ഉമ്
സ്കൂളൊക്കെ അടുത്താണോ കുട്ടിക്ക് പോവാനും
ആഹ് ആഹ് ആം അടുത്താണ്
വീട്ടില്
ആഹ്
മ് അനിയത്തി, താത്താ ആങ്ങളാരൊക്കെ ഉണ്ടാ
ആഹ് ഇൻക്കും ആഹ് ഞാനാ മൂത്തത് എന്റെ വീട്ടില് ഇന്ക് രണ്ട് അനിയത്തി
ആഹ് ആഹ് ആഹ്
ഉമ്
ഇങ്ങള അടുത്ത വീട്ടില് കുളം, തോട, പാടൊക്കെ ഉണ്ടാ അങ്ങനത്തെ പ്രദേശാണോ
ഇല്ല അങ്ങനത്തെ ഒരു പ്രദേശല്ല ഇവിടെ ഞങ്ങള് കൊറച്ചങ്ങാടി അവിടെയെണ് കുളവു ള്ളെ ഇവിടെ തൊട്ടടുത്തായിട്ട് ഇങ്ങനെ നമുക്ക് പോവാൻ പറ്റിയ മഹ് ഇങ്ങനെ കോ അങ്ങനത്തെതൊന്നും ഇല്ല ഇങ്ങളവടെ ഉണ്ടോ
ഏഹ് പ പാടന്തോ പാടങ്ങളുണ്ട് അവിടെ അടുത്തൊക്കെ പാട പിന്നെ പാടത്താണ് വീടുകളൊക്കെ. പാടൊക്കെ തൂർത്തിട്ട് വീടുകള് വച്ചിക്ക
അതു പിന്നെ ഭംഗിയാണല്ലോ പ്രകൃതി പ്രകൃതി രമണീയ സ്ഥലണല്ലേ
ആഹ് അതന്നെ മണൽപ്രദേശം ചാവ പിന്നെ കട പ്പുറം ഭാഗക്കെയാണ് ചാവക്കാടൊക്കെ കുറച്ചങ്ങട്ട് പോണം
ആഹ് തൃശ്ശൂര് അവിടെയാണല്ലേ കടപ്പുറം ഏരിയയാണല്ലേ നല്ല മീനൊക്കെ ഉണ്ടാ കിട്ടായിരിക്കൂല്ലേ ഫ്രഷ് ആയിട്ടുള്ള
ആ മീന് ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെന്നെയാ കിട്ടാ പക്ഷെ നല്ല വെലയാണ്.
ഈ അവിടെ നിങ്ങള് തൊട്ടടുത്തായിട്ടും നല്ല വിലയാണോ
തൊട്ടടുത്ത്ച്ചാല് കുറച്ചും കൂടിയൊക്കെ അങ്ങട്ട് പോണം നല്ല തൊട്ടടുത്തൊന്നും അല്ല
എന്നാലും നിങ്ങളൊരു ഏരിയിലാവുമ്പോ അവിടെ ഇങ്ങനെ മീൻ വില കുറവൊന്നും ഉണ്ടാവില്ല അല്ലെ അങ്ങനെ പ്രത്യേകിച്ച്
ഏയ് ച്ചി
മീൻ്റെ ഈ ചാകര വരുന്നോണ്ട് ഒന്നായിട്ടാ
ഉമ് അപ്പൊ വില കുറവ് ഉണ്ടാവും
ഇപ്പംപിന്നെ ട്രോളിങ് ആയിട്ട് ആഹ് ഇവിടെ ചക്കയും മാങ്ങയൊന്നുല്ല മാങ്ങണ്ടായിരുന്നു ഇപ്പോ ആദ്യയിട്ട് മാങ്ങണ്ടായത് പിന്ന കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യവും കുറച്ചുണ്ടായി പിന്നെ ഇപ്രാവശ്യം നല്ലോണം മാങ്ങ ഇണ്ടായിനി എല്ലോടത്തും കൊടുത്തേച്ചു ഇഷ്ടം പോലെ കുടുംബക്കാർക്കും അയൽവാസിക്കും അത് ഇഷ്ടം പോലെ ആദ്യായിട്ടൊരു മാങ്ങണ്ടായ്ന് ഇചക്കൊന്നുല്യ ചക്ക ല്ല്യങ്കിലുവ്ടട്ത്തൊക്കെഷ്ട്ടം പോല പ്ലാവ്ണ്ടായോണ്ട്. അങ്ങനെ ഓരോര്ത്തര് ചക്ക കൊണ്ടന്നേരും പഴ്ത്തതും പിന്നെ മ്മള് ചക്കകു കൂട്ടാനൊക്കെ ഇങ്ങക്ക് ഇഷ്ടാണ്. ഇൻക്ക് ഇഷ്ടാ അങ്ങനെ ചക്ക കൂട്ടാനൊക്കെ. അങ്ങനെ എടക്ക് ച ആഹ് ന്ന്ട്ട് ആഹ് ഈ ച ക്കന്റെ കാൽല്ലംളാ ആഹ് സമയത്ത് നല്ലോണം കയിക്കണല്ലൊകൊ ചക്കന്റെ ഇട്ച്ചക്കപ്പേരി ഷി കൂട്ടാംവെച്ച് പ്ബിയ്യ് പെരുന്നാള യ്ഞ്ഞോണ്ട് ആഹ് പെരുന്നാള് കഴിഞ്ഞോണ്ട് ബീഫ്ണ്ടാവല്ലൊ അങ്ങനെ ആഹ് ബീഫിന്റെ കറീം കൂട്ടി അങ്ങനെ തൊക്കെ നല്ലോണം കയിച്ചിന്ന് ചക്ക ല്യങ്കില് മക്ക്പിന്നെ ച കടുത്ത്ന്ന്ങ്ങന കൊണ്ടന്നെരുല്ലാം കൂട്ടാനായ്റ്റും ഉപ്പേരിയായ്റ്റും അങ്ങന ചക്ക ക ചതെല്ല മാങ്ങിം ഇപ്രാഷ്യം ഉപ്പ്ലിട്ടതും പ അതൊന്നായ്റ്റ് ഇങ്ങളവടെണ്ടോ ചക്കീം മാങ്ങ്യക്കെ
മാങ്ങന്റെ വീട്ടിലുണ്ട്. ഞാ ഇൻ്റെവ് ഇന്റെവീട് കെഴക്കൻരാജ്വ അവ്ടെ ബഎ മാങ്ങിം, ചക്കിം, പർങ്കി മാങ്ങിം
ഏതാ മലപ്പുറം ഏരിയെ
ചക്കിം, മാങ്ങിം, മ പർങ്കി മാങ്ങിം പേരക്കീം അം പിന്നെന്താണ് അരിനെല്ലിം തേങ്ങീ ക്രിഷ് പച്ചമൊൾ. ആഹ് പച്ചമൊളകു
കൃഷ്യേള്ണ്ടാക്ക്യതോ
നല്ല ര രസം. അങ്ങനാവുമ്പ ഞമ്മക്കന്നെ ഞമ്മള് ആവശ്യള്ള ക്കമ്മളെ പറമ്പില്ണ്ടായതല്ലേം എല്ലാം മെയ്ന്റെയ്ൻ ചെയ്ത് കൊണ്ടട് ക്കാന്ള്ളആൾക്കാരുൺ
ആഹ് ഉമ്മാണ് ചെയ്യ്ന്നെ പിന്നെ ഉമ്മാ പിന്നെ പ്രായായി. പിന്നെ മ്മാക്കൊന്നുങ്ങനെ കൊത്തി ക്കളച്ചിട്ടൊന്നും ചെയ്യാൻ വയ്യ
ആഹ് അതൊന്നും ഓൽക്ക് പ്രായായാല് അതൊന്നും ചിയ്യാൻ പറ്റ്ല ന്നാലും ഓൽക്കിഷ്റ്റെയ്ക്കാരം കൊണ്ടെട്ക്കാനിലെ രസാണപ്പൊ ഇതൊ എല്ലം കൂടി ഇങ്ങനെ
പണ്ട് വീട്ടില് താ ആട്ണ്ടായിര്ന്ന് പശുണ്ടായിര്ന്ന് ഓക്കണ്ടായിര്ന്നു. ഉം അയ്ന്റൊക്ക കല്യാൺത്തിന് പശൊര്ന്നുവ്ടെ
ഉം ആണത് ശ പ്പത്തെ കാൽത്ത് തെരക്ക് പുടിച്ച ജീവിതാ ആർക്കും ഒന്നിനും നേരല്യ
ഇക്കൊന്നിനു നേരൊല്ല്യ ചെയ്യാനും നേരല്ല ചെയ്യാന് ആൾക്കാരുല്ല്യ
ല്യ അതെന്നെ അവനാന്റെ കാര്യതന്നെ തട്ടിമുട്ടി പോ
നെല്ല് മരിക്കാനൊക്കെണ്ടായ്ര്ന്നു
പണ്ടത്തെ കാൽത്ത് നല്ല ഭക്ഷണങ്ങളല്ലെല്ലും കയ്ച്ചീന് ഇ താസ കീടന്താശ്നിന്നു കൈ ക്കതെ അവനാൻ്റം പറമ്പിൽ നില്ല്ന്ന് ആ ഇട്ത്ത് ആരോഖങ്ങളും ആഹ് അരി കൊടുത്ത് കുത്തി അത് ണ്ടാക്കി ഷിഇന്നത്തെകാൽത്ത്ബ്ര് ആൾക്കാര് വർധിച്ചതൻസരിച്ച് ആരും പിന്നെ വീട് വെക്ക ഞമ്മ്ള വീട് ആവശ്യങ്ങള് കാര്യങ്ങളൊക്കങ്ങനെ സ്ഥലൊം കാര്യങ്ങളൊന്നുല്ലല്ലൊ
ചക്കരക്കേങ്ങ് ച ചക്കരക്കേങ്ങ് കോം പിന്നെന്താണ് പൂളക്കേങ്ങ് അതിന്ന് ഉം
ആരോഗ്യത്തിന് നല്ലതാണ് ഇന്നയ്ന് പ്പത്തെ ഇപ്പത്തെ ജ അയ്‌ഷരി അങ്ങൻത്തതൊന്നുപറ്റൂല്യ കുട്യേകൊക്കൊ ഫുള്ള് ഫാസ്റ്റ് ഫുഡ് ഹോട്ടൽത്തെ ഫുഡും കാര്യങ്ങളും
തന്നെന്നെ ഓരോ കുട്ട്യോൾക്ക് അറ്റാക്കായ്റ്റും കേൻസറായ്റ്റും എത്രകേക്ക്ണ് ചെറ് ചെറ്യേ മക്കൾക്കായ്റ്റ് ഉം അന്നെ ഞാൻ എൻറെ മ മക്കൾക്ക് അങ്ങനെ പുറത്തന്ന് ഫുഡ അങ്ങനെ മേടിച്ചു കൊടുക്കൂല്ല
ഞങ്ങള് ഇതേപോലെ എടക്ക എഴെങ്കിലും പൂതിയാവുമ്പോ എപ്പഴെങ്കിലൊക്കെ ഒന്ന് കഴിക്ക ഡെയ്ലി അങ്ങനെയല്ല ഒരു മാസത്തില ഒരിക്കല അങ്ങനെ കുട്ടിയൊക്കെ പ പോതിയ പിന്നെ മോൻ പോയി യു കെ ജി പഠിക്കണം മോനല്ലേ ഇപ്പൊ മോന പ്രായത്തിൽ തന്നെ കുട്ടികളെഓരോന്ന ഇ ഞാന എങ്ങനെല്ല സ്കൂളട്ട വന്നാലും സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്ക ബേക്കറി അങ്ങനെയൊന്നും ഞാൻ കൊടുക്കലില്ല ഞാൻ കൊറച്ച് ചോറ് എലമേലൊക്കെ കൈ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് ചോറ് കൊടുത്ത്ന്ന് ശീലിപ്പിക്കും അഥവാ ബേക്കറിണ്ടങ്കിൽ എപ്പൊളങ്കിലും ഒന്ന് കൊടും അല്ലെങ്കിൽ ഈ പഴം വാട്ടിയത് അല്ലെങ്കിൽ മുട്ട ബുൾസയൊക്കെ അങ്ങനെ അങ്ങനെയൊക്കെ ശീലിപ്പിക്കലാന്ന് മറ്റേത് എങ്ങനെ എന്നും ശീലിപ്പിച്ചാ പിന്നെ ബേക്കറി ആയിറ്റു അതന്നെ സ്നാക്സ് ആയിട്ട് തന്നെ അപ്പൊ മോന് അതൊരു സുഖണേ
ഇപ്പ എന്റെ താത്താട താത്താട മോള് അരിയാണ് ഞാനൊരു ഒരു ഇത് ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അജ്വാത്ത് അൽബീന എന്നാണ് ഇന് പറയാ അപ്പൊ താതാടം മോള് പറയാ ആതാത്താടമുള്ളറിയാണ് നല്ല രസണ്ട് ട നല്ല ടേസ്റ്റ് ഉണ്ട് മ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും അത് കഴിച്ചു കൊടു അത് കൊടുത്താൽ മതി വേറെ ഒരു ഭക്ഷണം ഉണ്ടാക്കണ്ട
സിദ്ധാന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞഞ് ചിക്കാ നല്ലതാണ്
ആഹ് നമുക്ക് വേണന്നുണ്ടെങ്കി പചസാരട്ടട്ട്ഞാനിപ്പൊ ഇന്ന് വേറെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്
അത് ഓർഡറ് ഓർഡർ ചെയ്യാന് എന്താ ഉം ആമസോൺ അങ്ങനെ
അല്ലല്ല ഞങ്ങളെ കമ്പനി ഇണ്ട് സ കടസ കമ്പനിയാന്നട്ട ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അതന്നെ അപ്പൊ ഞാന് ഇന്നിപ്പോ ഒന്ന് ഓർഡർ ചെയ്തു ആഹ് ഇന്നിപ്പോ ഞാൻ ഒന്ന് ഓർഡർ ചെയ്തു അന്റെ മുന്നേ അത്തീനും ഓർഡർ ചെയ്തു
ആഹ് പിന്നെറ ഈ ഹെൽത്ത് ഇങ്ങനെ ബ്ലഡ്ണ്ട കുട്ടികൊക്കെ ഒരു പ്രൊഡക്റ്റ് കണ്ടീനി ഇങ്ങനെ ഈ പീരീഡ്സിന്റെ വേദന കാര്യങ്ങളൊക്കെ കുറയാൻ നല്ലതാണ് പറഞ്ഞിട്ട് അത്യപാഴം
നല്ല വ്യത്യാസംണ്ട് ഉം എത്ര ആൾക്കാർക്കും നല്ല റിസൾട്ട് കിട്ടീട്ടുണ്ട്
അങ്ങനത്തെക്കെ കായിക്കണം നല്ലത് ഈ തൽബിന പറഞ്ഞ പോലെ
കഴിച്ചു ഞാൻ രണ്ട് ബോട്ടില് കഴിച്ചു
നിങ്ങൾക്ക് നിന്നിട്ട് നല്ല മാറ്റം ക്ഷീമതൊക്കെ തോന്നീട്ടുണ്ടാവൂലേ ആഹ് കൈപ്പ നല്ലതല്ലേ അയ്ശരി ഏഹ് നിങ്ങക്ക് മൂന്ന് ആൺകുട്ടികളാണല്ലേ
ആഹ് മൂന്ന് ആൺകുട്ടികളാണ് പിന്നെ ബ്ലഡ് വെക്കാനൊക്കെ ഒക്കെ നല്ലതാണ് കുട്ടികൾക്ക് മറവി പഠിക്കണോടത്ത് മറവി ഒക്കെ ഉണ്ടാവൂല അതിനൊക്കെ ഏറ്റും നല്ലതാ എന്റെ എന്റെ ഏഹ്
ഇത് അത്രയും ഈ ഇതിന്റെ പര്യം ഇങ്ങനെ കാണലുണ്ടറേ ഫോണില്
ആഹ് എന്റെ മോൻക്ക് തല്പ്പി മറ്റേ അത്തീന ഒരെണ്ണം മേടിച്ചു കൊടുത്തിണ്ടായിരുന്നു അത് കഴച്ച് ഉം കുട്ടികൾക്കൊക്കെ ഇഷ ഇഷ്ടപ്പെടും നല്ല സാധനമാണ്
ആഹ് ഞാൻ എനിക്ക് ബ്ലഡ് കുറവിന്റെ പ്രശ്നംണ്ട്